ആഹ് അപ്പം അ തൊട്ടട്ത്തെന്നാണ് കായലന്നരം വരുന്നേ
ആഹ് തൊട്ടടുത്തന്നെ
അത് ന നല്ല ആഴള്ളതാണോ ഒക്കെ എറങ്ങിഎടുക്കാൻ പറ്റുവോ അവടെ
ഇല്ല ഇല്ല എറങ്ങി ഒന്നും എടുക്കാൻ പറ്റൊവൊന്നുല്ല.
ല്ലാ
ഏഹേ
ആഹ്, ആഹ് ഞങ്ങള് ഞാൻ പയ്യന്നൂര്ന്ന് പറഞ്ഞ സ്ഥലത്ത് അവടാണെങ്കില് ഈ നമുക്ക് ഈ ഈ ബണ്ട് പോലാണ് കടല് കൊർച്ച് മാറിയാണ് ഇപ്പോ റോഡ് നടുക്കൂടെ പോവും, അപ്പോ അതിന്റെ അടി കൂടെ വെള്ളം പോവാള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് അ പ്പറം ഇപ്പറം വെള്ളം കേറിങ്ങനെ കെടക്കും. കേറി ഇറങ്ങിപ്പോവും അതിനപ്പൊർത്തൊക്കെ കണ്ടൽക്കാടുകളൊക്കെയുണ്ട് അവിടെ ഈ കയ്യാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് പ്പൊ അവിടെയാണെങ്കിലിതുപോലെ അമുക്ക് വെള്ളം ഏ കേറ്റാ ഇറ ക്കം വരുന്ന സമയത്ത് വെള്ളം കേറുമ്പം കഴുത്തട്ടം വെരും. വെള്ളം കൊറഞ്ഞ സമയത്ത് നമുക്ക് ഈ മുട്ട് വരെ അന്നെ താഴെ കാണത്തു എളുപ്പം അത് കഴിഞ്ഞ് നടന്ന് നടന്ന് പോവാ കിലോമീറ്റർ നടന്നാ പോ നടന്നാ പോയ ട്ട് അവ്ട്ന്നൊക്കെ സംഭവം അവിടെ ഇരുന്നൊക്കെ വാരി എടുക്കാം
ആയ്ശെരി ആഹ് ആഹ്
അവിടന്ന് ഇഷ്ടം പോലെ വാരിട പക്ഷെ ഇത് വ എട്ത്താലും ആറേഴ് പ്രാവശ്യം മേൽ കുറഞ്ഞത് കഴുകണം വേസ് ട്ട് കളല്ലം മാറ്റിക്കളഞ്ഞു കഴുകി ആഹ് വൃത്തിയാക്കി പിന്നത് ഇത് ആവി കളിച്ചോ അല്ലെങ്കി ചെയ്ട്ട് വേണതെ വൃത്തിയാക്കിയെടുക്കാൻ.
ഉം ഈ നീറ്റ് നീറ്റ് കച്ചവട ഈ സാനം എടുത്തിട്ടാണല്ലോ വളത്തിന് കൊണ്ട് പോണത്. കക്ക ആഹ് ഇ ആഹ് ആഹ് ഏലത്തിനൊക്കെ ഇടാനായിട്ട് ഇതിൻ്റെ ആ ആ കക്കടെ പൊടി കൊണ്ടോവുന്നുണ്ട്. കക്ക കക്കയുടെ ആയനെ പൊടിച്ചു കൊണ്ടു വന്നുട്ട്ണ്ട് പിന്നെ വേണ്ടിയ കാതല്ലെ എടുക്കണത് കക്ക
അതെ അതെ
ആഹ് ഒരുപാട് പണിക്കൊക്കെ ഈ കക്ക എട്ക്ക്ന്ന്ണ്ട്ല്ലേ വെള്ളം ശരിയാവാൻ വെള്ളം വൃത്തിയാ
എല്ലാനൊക്കെ ഉപയോഗിക്കുന്നാണ്
നമ്മുടെ വെള്ളം ശുദ്ധിയാവാൻ വേണ്ടി കിണർ വെള്ളം ശുദ്ധിയാവാൻ വേണ്ടി ഇട്ട് കൊടുക്കും കക്ക പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കും അപ്പ വെള്ളം ശുദ്ധിയാ അത് അ് മറ്റേ കെമിക്കലൊന്നും അല്ലല്ലോ
അല്ല അല്ല
ആഹ്, ജൈവോ അല്ലേ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉം, പിന്നെ അല്ലാണ്ടെന്നെ വീടിന്റെ പണിക്കൊക്കെ ആ ക ഈ മഴ പണ്ടെടുക്കുവാരുന്നില്ലേ ഇപ്പൊ ഇല്ല അങ്ങനല്ല ഇപ്പ സിമെന്റ്‌ തേച്ചിട്ടാണ് ചെയ്യണെ
ആഹ് അതെ അതെ അത് ചെയ്തേ ക്കുന്നത് ഇപ്പ ഇല്ലല്ലോ പണ്ടല്ലേ ഒള്ളു
അതെ ഇപ്പൊ പിന്നെ ഈ ത ഈ കിളികളുടെ കൂ ട്ടിലൊക്കെ ഈ കു ഈ ഇതിന്റെ കട്ടകളിട്ട് കൊടുക്കും ഈ ഇങ്ങനെ അങ്ങനാണ് കക്കുകളില്ലേ അയിന്റെ
ആഹ്
ഉം, കക്ക, അതിട്ട് കൊടുക്കും. ഏ അതു ങ്ങള് മൊ ട്ട, യിടുമ്പോൾ മൊട്ടക്ക് കട്ടിയിണ്ടാവാനാണെ ന്നൊക്കെ പറഞ്ഞു കൊണ്ട്. ആഹ്, അതും ഇട്ടു കൊടുക്കും. പിന്നെ ഈ കണവയില്ലേ? കണവേട നാക്ക് ഇട്ട് കൊടുക്കും, ഞങ്ങള്.
ആഹാ
ഉം അപ്പൊ, എന്തിനും, ഒരെ, ഒരെ ണ്ണത്തിനു മറ്റേത് പൂരകങ്ങളാണല്ലോ? അത് ഉപയോഗി അതിന് അതിന്റെ ആവശ്യ ഒന്നുവില്ല. അതിന്റെ അതിന് ആയിരി ക്കാനുള്ള ആവശ്യം മാത്രം. പക്ഷേ, വേറെ ഒരു സാധനത്തിനാണ് അതിന്റെ ഉപകാരം വരുന്നത്.
ആഹ്
ഉം, അപ്പൊ, അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങക്ക് ഇങ്ങനെ കിളികളെ ക്കെണ്ടായിരുന്നു വീട്ടില്. ആഹ്, കിളി ഇപ്പ ആഹ്, ഇപ്പ ഇണ്ട്. ശരി ഇപ്പൊ ഞാൻ പോന്നോണ്ട്. നോക്കാനാരുല്ലാത കാരണം, വേറെ ആൾക്കാർക്ക് കൊടുത്തേക്ക്.
ആ ഹ
ഉം, പിന്നെ കോഴി. ഏന ഇഷ്ടം പത്ത് നാപ്പത്തഞ്ച് കോഴികളൊ ണ്ടാരുന്നു. പിന്നെ ഈ മറ്റേ എമു ഇല്ലേ? അതിണ്ട ആഹ്, ഞാന അയിനൊക്കെ വളർത്തണായാരുന്നു മൊട്ടക്ക് വേണ്ടി.
ആഹ്, മൊട്ടയൊക്കെ അയ്ന്റെ എങ്ങനൊണ്ട്, നല്ലതാണോ? ടേസ്റ്റ് ആണോ?
ആഹ്, നല്ല ടേസ്റ്റ കൊഴപ്പൊന്നൂല്ല. നമ്മടെ കോഴിമൊട്ട പോലൊ ക്കെ തന്നെയിരിക്കും.
ആഹ്, എന്നാ കഴ കഴിച്ചിട്ടില്ല. അതാ ചോയ്ച്ചെ.
വലിപം ഉണ്ടന്ന് മാത്രെ ഒള്ളൂ.
ആ ഹാ
ഉം, അയിന്റെ മൊട്ടേടെ ക്കെ അതേ ടെസ്റ്റ് ഉണ്ട്. ഒരു അങ്ങനെ വ്യത്യാസങ്ങളൊക്ക കണ്ടിട്ട് ഉം, പിന്നെ ഈ വേറൊരു മൊട്ടേണ്ടല്ലൊ? കരിം കോഴീടെ മൊട്ട. അയ്ന് അയ്ന് ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാ നമ്മള് വിചാരിക്കുന്ന പോലത്തെ രുചിയല്ല അയ്ന്റെ.
ആഹ്
ആഹ്, അയിനൊരു വ്യത്യസ്തമായ രുചിയ. അങ്ങനെ, മോള് മീൻ മീനിലോട്ട്
ആഹാ ഇപ്പ, ഇ ഇപ്പ താമസിക്കുന്ന സ്ഥലത്ത് അടുത്ത് ഈ എറച്ചി ക്കൊക്കെ എങ്ങന വെറൈറ്റി ബീഫിന്. വെറയ്റ്റി ഭയങ്കര വെലയാണോ?
എറച്ചിക്കെക്കെ, ആഹം എറച്ചി. ക്ക്സ ഞങ്ങള് ഞങ്ങളിവിടെ, പോ ത്തിറച്ചി കാള എറച്ചിയൊക്കെയാണ് വാങ്ങിക്കണ.
ആഹ്, ആഹ് അതിനൊക്കെ റേറ്റ് നല്ല റേറ്റാ.
ആഹ് പത്ത്, നാന്നൂറൂ, രൂപ ഒക്കെ ആകും.
ആഹ് ആഹ്
അത് പിന്നെ കോഴിക്ക് പൈസ. കോഴിക്ക് നൂറ്റി ഇരുപത് രൂപയല്ലേ ഒള്ളൂ, കോ കോഴിക്ക് ഒരു കിലോത്തിന്.
ആഹ്, അവടെ കൂടുലാനോന്നണു നൂറ്റിനാപ്പതേ ഇപ്പൊള്ളു.
എന്താന്നാ, ഈ കോഴി ഇപ്പ ചൂടായ കാ രണം, കോഴിയാരും മേടിക്കണില്ല.
ആഹ്, ബീഫിനാണെങ്കി ഇവിടെ അഞ്ഞൂറൂ വയ.
ആഹ് അവരിക്ക് വെല കൊറച്ച് പിന്ന നാന്നൂറ്റി നാന്നൂ അന്ന് ഞാന് ഒരു കിലോ മേടിച്ചൊള്ളാരുന്നു ഞാന് ഒരാ ഞങ്ങ രണ്ടുപേരുള്ള ആകെ അപ്പൊ ഞങ്ങക്ക് രണ്ട് കിലോ മതിയല്ല അതന്നെ കൂടുതലല്ലേ ഒരു കിലോ എൻക്കിപ്പ നാനൂറ്റമ്പത് രൂപന്നുണ്ടായി അത്രെ ആയൊള്ളൂ ആഹ് പിന്നെ അയ്ന് ഇടാനുള്ള സാധനങ്ങള് വേറെ മേടിക്കണം അത്രേള്ളൂ പിന്ന പോത്തെറച്ചി എപ്പഴും മേടിക്കണം അപ്പൊ അപ്രാവിശ്യം പോയപ്പ കിട്ടീല്ല അപ്പ കാളേനെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്
ആഹ്
ആഹ് പിന്ന പിന്നെ ചില സ്ഥലങ്ങളീന്ന് ഞങ്ങ മേടി ക്കാറില്ലാട്ടാ ചവിടക്കെ ചെലതൊക്കെ കൊള്ളൂല്ലാരിക്കും അപ്പ അത് ആഹ് അതോണ്ട് അവിടന്ന് മേടിക്കൂല അത് പറയൂല്ല ഇങ്ങനെ ഓരോരുത്തരും വിളിച്ചുറയും എവിടെയാണ് പോണേന്ന് ചോയിക്കമ്പ ഇന്ന സ്ഥലത്താണ് പോണേന്ന് പറഞ്ഞ അവ്ടെ പോണ്ടട്ടാ അവിടെക്കെ കൊള്ളൂല്ല തെരിക്കീന്ന് പറയും
ആഹ്
അതോണ്ട് കൊർത്തീല പിന്ന അങ്ങന പിന്നെ കഴിയുന്നതും ഞങ്ങള് ഇങ്ങനെ ലേലം പിടിച്ചെടുത്തിട്ട് വെട്ട് വെട്ടാൻ കൊടുക്കാണ് ചെയ്യണത്
ആഹ്
ഈ നമ്മള് ഇങ്ങനെ പോത്തിനെയൊക്കെ മേടിക്കത്തില്ലേ
ആഹ് ഒരുമിച്ച് എല്ലാം കൂടെ ചേർന്ന് പങ്കായിട്ട് എടുക്കുന്നെ
ആഹ് അപ്പ എന്നിട്ട് അപ്പൊ നമുക്ക് ഒരു പങ്ക് എല്ലാത്തിന്റെയും ഒരേ ഒരു പോ ആഹ് പോത്തിന്റെ എല്ലാത്തിന്റേം ഓരോ ഭാഗത്തുന്നുള്ള പങ്ക് കിട്ടും
ആഹ് അതെ അതെ.
ഉം അപ്പൊ അങ്ങനെ ഞങ്ങള് ഒരു അഞ്ചു പേര് ഏർന്നിട്ട് പോത്തിന മേടിക്കും. മേടിച്ചിട്ട് അങ്ങനെ മേടിക്കും മേടിക്കുമ്പോ അഞ്ച് ആഹ് ആഹ് അഞ്ചാറയിലോക്കെ ഇണ്ടാവും ഒരാക്കന്നെ.
ആഹാ
ആഹ് പിന്നെ അയ്ന്റെ ആഹ് ഉള്ളിലുള്ള കൊടലും ഒക്കെ നമ്മൾ എടുക്കണേല്ലേ. പണ്ടൊക്കെ എടുക്കൂല ആഹ് എല്ലാവർക്കും വേണ്ടി വീതിക്കും വീതിച്ചിട്ട് വൃത്തിയാക്കി എല്ലാരും കൂടെ എല്ലാ ങ്ങളും എല്ലാരും കൂടി പോയിരുന്ന് വൃത്തിയാക്കി അതങ്ങ്ട് വെട്ടാനൊക്കെ ആള്ണ്ടവിടെ അയാൾക്ക് കൊടുക്കും ഒരു അങ്ങനെ എടുക്കണത്. പിന്നെ കോഴിക്കണെങ്കി നമ്മുക്ക് പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ല.
ആഹ്.
ഞങ്ങക്ക് വീട്ടില്ണ്ട് കോഴി. മൊട്ട ആ മൊട്ടയിടൽ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെ വെട്ടും
ആഹ് ഉപയോഗിക്കല്ലേ.
ഉം പിന്നെ അയിനെ വേണ്ടല്ലേ പിന്നെ അതല്ലെങ്കി ചത്തോവും കെടന്ന് കിടന്ന്
ആഹ് ആഹ് ആഹ്
അതങ്ങനെ മുട്ടയിടൂലല്ലോ മുട്ടയിട പിന്നെ അയി പിന്ന അല്ലെങ്കി ചത്ത് പോയിട്ട് ഭയങ്കര പണിയാവും.
ആഹ് അപ്പൊ ഈ ഈ കോഴികളേം മറ്റേ ചെയ്യാൻ വേണ്ടി എമൂനെക്കെ വളത്താൻ വേണ്ടി അന അത്ര സ്പേസ് ഉണ്ടന്നോ
സ്ഥലൊണ്ട്.
ആഹാ
തൊണ്ണൂറ്റഞ്ച് ഏക്കർ സ്ഥലോണ്ടല്ലോ അപ്പ അതിനകത്തിട്ട് അതിനെയൊക്കെ വളർത്തും എമു പിന്നെ അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെയുണ്ട് പക്ഷികള് ഗിനിക്കോഴി
ആഹ് ഗിനിക്കോഴി.
മോൾളും തായെ
ആഹ്
ആഹ്.
ഏഹ് ഇങ്ങനന്ന് പഠിച്ചിട്ട
ആഹ്.
ഹലോ.
പ്പ അത്ങ്ങക് പേടിയൊന്നും ഇല്ലന്ന് സാമ്പാണ് കടിക്കുംന്നല്ല പേടിയൊന്നുംല്ല അത്ങ്ങ അങ്ങനെ കൊ ചുണ്ട് കൊണ്ട് കൊത്തിട്ട് എറിഞ്ഞളെയും ബാമ്പിനെ.
ആഹ് ആഹ് ആഹ് ആഹ്.
ഉം ഇവിടെ പാമ്പിന്റെ ശല്യം ഇഷ്ടമാരുണ്ട് കോഴിയൊക്കെ ള്ളതോണ്ടായിരിക്ക കൂടുതലും ഇപ്പൊ പറയണണ്ടർന്നല്ല എല്ലാരും.
ആഹ് ആഹ് ഇപ്പം പാമ്പ് ശല്യം കൂടി വരുന്നാണ് ചൂടല്ലേ.
ചൂടുകാലമായിപ്പോഴേ ഞാന പാമ്പാണ് ന്നൊക്കെ പറഞ്ഞ് ഞാൻ പേപ്പറിനക്കൊക്കെ കണ്ടായിരുന്നു. അതെ ഇവിടെ ഉണ്ട് പാമ്പൊക്കെ പക്ഷെ നമുക്ക് ഇങ്ങനെ കോഴിക്കൂട അതുതൊക്കെ ഉള്ളത് കൊണ്ട് പാമ്പ് ഇഷ്ടമാരിണ്ട് ഇല്ലാന്നൊന്നും പറയണില്ല കരിമൂർക്കൻ കുഞ്തൊന്നുല്ലല്ല വലുതും. സാനങ്ങളാ കരിമൂർക്കൻ പിന്നെ മറ്റേ മോതിരവളയൻ അങ്ങനെയുള്ള സധങ്ങളൊക്കെല്ലേ. അഒക്കെ വടെടോള്ളത് അതക്കെ ഉഗ്രവശം ഉള്ളതല്ലേ.
അതെ അതെ.
ആഹ് ശ ശങ്കുവരെയൻ. ശംഖുവരയൻ ഉഗ്രവശമുള്ളതാ. ആഹ് ആ വക സാനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉള്ളത്. പക്ഷെ പുള്ളിയതിന ഞാനൊന്നും ചെയ്യൊന്നില്ലട്ടാ എനിക്ക്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിടുക്കുന്ന ആൾക്കാർ ഞാൻ ഒന്നും ചെവ്വ്‌ല്ല തല്ലികൊല്ലോന്നുല്ല. ഒരു സാനത്തിനെയും ത ഞാൻ അങ്ങനെ കൊല്ലണത് കോഴീനിം താറാവിനെയൊക്കെ. ഈ വക കാര്യാ
ആട് കൃഷിയൊന്നുല്ലേ?
ഞങ്ങക്ക് ആടുണ്ട് ജംനാ പ്യാരി ആട്.
അഹ് ഹാ
ആഹ്. ജമീനാപ്പ്യരി ആടിനെ ഇങ്ങനെ പാലിന് വേണ്ടി സ്വന്തം വിട്ടിലേക്ക് പാലിന് വേണ്ടി വള
ആഹ് ഹാ ഹാ വേണ്ടേ മുട്ടനാട്നെ കൊടുക്കത്തില്ലേ വിൽപ്പനയ്ക്ക് കൊടുക്കത്തില്ലേ.
ഇല്ല ഇല്ല മുട്ടനാടിനെ ഞങ്ങള് ഇവിടെ മുട്ടനാടിന ഇവിടെ ചവിട്ടിക്കാൻ കൊണ്ടൊരു ആൾക്കാാര്.
ആഹ് ഹാ ഹാ.
പെണ്ണാടിനെ കൊണ്ടുവരും അപ്പൊ നമ്മള് ചവിട്ടിച്ചു കൊടുകും.
ആല്ലച്ച ഒത്തിരി ഉണ്ടെങ്കിലേ കുട്ടികള ഉണ്ടെങ്കി നമ്മള് വിക്കത്തില്ലന്ന് ചോദിച്ചേ?
ആഹ് കുഞ്ഞുങ്ങളാ അങ്ങനെ വിറ്റട്ടില്ല കുഞ്ഞുങ്ങളള്ളതിനാ ഇവിടെ ഇടു അത്ങ്ങ വലുതാവുമ്പോ അതുങ് പ്രസവിക്കും അങ്ങനെ. പിന്നെ വിക്കൂല ഇപ്പൊ ആരെങ്കിലുംക്കെ ഒന്ന് ചോദിക്കയാണെങ്കിൽ. ഇപ്പൊ നമ്മുടെ സ്വന്തക്കാര്ന്നെ ആടൊന്നും ഇല്ലാത്തവരുണ്ടാവുമല്ലോ ചെറിയ പിള്ള ആടി കണ്ട് ചോദിക്കും.
ആഹാ.
അതിനെ പാലുകുടി മാറിയ ആടുകൾ ഉണ്ടാവൂല അതിന് കൊടുത്തു
ആഹ്.
അങ്ങെ കൊടുത്ത് കിട്ടാത്ത പോത് പിക്നിക്കൂല അതുകൊണ്ട്പ്പ ആടൊക്കെ ഇഷ്ടന്മാരുണ്ട് എല്ലാത്തിനുംക്കണ്ട്.
ആഹ്.
ആഹ് അപ്പ ചുടുത്തില്ലട്ടാ അത്നെ സ്വന്തമായിട്ടുള്ളതാ അത്.
ആഹ്.
നിങ്ങളുടെ ഇവിടക്കേ
എതാ
കൃഷികളൊന്നുല്ല.
കൃഷി നമ്മളൾ താമസച്ച് രക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട് പക്ഷെ. കോറച്ച് ഏറിയ ഉള്ളൂ അവിടെ ഈ ഭയങ്കര ഓപ്പൺ ഏറിയ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങള അപ്പ അവിടെ. ഭയങ്കര പട്ടിശല്ലിയൊക്കെയണ്ട്.
ആഹ് ആഹ് ആഹ് അപ്പഴക്ക് വരപട്ട് ശല്യം. പിന്നെ മുല്ലമ്പന്തി ശല്യം അങ്ങനെയൊക്കെ ശല്യങ്ങളുണ്ട് ഇഷ്ടന്മാരെ.
ആഹ്.
ആഹ് ഞമ്മള് പിന്നെ കെനിയൊന്നും വച്ചിട്ടില്ല.
ആഹ്.
ഉം പിന്നെ ഇങ്ങനെ വരാണ്ടിരിക്കാനുള്ള സംഗതികൾ. ചെയ്തിട്ടണ്ട് കെണിവെച്ചില്ല കെണി ചത്തു അതിനെ കൊല്ലാനുള്ളതൊന്നും വെച്ചിട്ടില്ല അല്ലാണ്ടുള്ള കെണികൾ കെണിയല്ലാത്ത രീതിയിലുള്ള മറച്ചൊക്കെ വെച്ചുക അപ്പൊ അത്ങ്ങക്കത്തൊന്നുമില്ല
ഓക്കെ ഒക്കെ
ഉം അടിൽ കൂടി സ്റ്റീല് ബാക്കി ഇത്ട്ടിട്ട് ഷീറ്റ് ഇട്ടിട്ടാണ് വേലി കിട്ടിയേക്കണം
ആഹ്
അപ്പൊണ്ട് ഈ പന്നിഒന്നും കേയറൂല പ പണ്ണ് കുറച്ചില്ലേ കേയറണത് സ്റ്റീൽമ്മേ കൊള്ളുമ്പോ അതിന് കേയറാൻ പറ്റില്ല
ആഹ്
അതാണ് കാര്യം
ഓക്കെ
ആഹ് ശരിയെന്നാ ശരിയെന്നാ ആഹ് ശരി